ആഹ് കേൾക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ
ആഹ് ഞാൻ കഴിച്ചു ആഹ് ക്ലാസിന് ഇന്ന് പോണ്ടേ ഇന്ന്
പോണം ഏഹ് ഉച്ചക്ക് ശേഷാണ് ക്ലാസ്
ആഹ് ആഹ് ആഹ്
അപ്പം നീ നിനക്ക് എന്താ പരിപാടി അടുത്തത്
എനിക്ക് പരിപാടിയൊന്നുമില്ല ഞാൻ തായിരിക്കുന്നു
ജോലിയൊന്നും ഇല്ലേ
ജോലി ഓ ഇനി ഇപ്പം ജോലിയുണ്ട്
അഹ്
ഉം. നിന്റെ വ് അവ്ടെ യൊക്കെ ചക്കക്കെ ഉണ്ടോ?
ചക്ക ആഹ് ഉണ്ട്. ഇവടെ എടക്കിടക്ക് കിട്ടും വീട്ട്ല്. പക്ഷെ ഇൻക്കിഷ്ടല്ല. അതോണ്ട് ഞാൻ കഴിക്കാറില്ല.
ചക്ക ഇഷ്ടല്ലാ
ഇല്ലാ
ആഹ് ആഹ് അല്ല ഇ അൽ അല്ല അല്ലാതെ ഇങ്ങനെ ആഹ് മ് ആഓയ് ഇത്പോലെ ആൾക്കാര് വന്നിട്ട് ചക്കാ പൈസ മ പൈസ കൊട്ത്ത് വാങ്ങീയിട്ട് അതിനെ ഉം വെട്ടി അരിഞ്ഞ് അങ്ങനെ ഏഹ്
പണ്ട് നേരത്തെ ആണെങ്കി ഇതേപോലെ ഏഹ് ചക്ക വെട്ടി ഇട്ണോര് ഇവ്ടെ കൊണ്ട് വരും. എന്നിട്ട് കുറച്ച് പൈസ എന്ന്ട്ട് നമ്മള് അരിഞ്ഞ് കൊടുക്കണം അങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം പിന്നെ ഇപ്പഅങ്ങനെ ആരും വരൂല. ഇപ്പം ആര് വെരാ വീട്ടില് ലുള്ളവർക്ക് പണിയ ചെയ്യാൻ മടിയായത്കൊണ്ടാന്നറിഞ്ഞൂടാ ആരും വരൂല. ഇവ്ടെ നമ്മളെ ഇവ്ടെ വീട്ട്ത്തെ മാത്രല്ല ഏര്യയില് ഒരിടത്തും വരൂല.
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഇവിടെക്കെ ആണെങ്കീ മ് ത്പോലെ ചക്ക ഒരാള് വാങ്ങിട്ട് ഇതുപോലെ ഒരിടത്തും ഇങ്ങനെ കൊണ്ട് വന്നിട്ട് വേണോന്ന് ചോദിക്കാം. അപ്പൊ ഞാനും തുപോലെ ചക്ക എടുക്കുആയിരുന്നു. ഒരു ചക്കയ്ക്ക് മുപ്പത്തഞ്ച് രൂപ ഒക്കെ വെച്ച് ആഹ് ഇങ്ങനെ തരുവായിരുന്നു. ഞങ്ങള് ഇത് അരിഞ്ഞ് ഏഹ് കൊടുക്കണം. അവരത് കൊണ്ടുപോയി വറ്റെലൊക്കെ ഇടാം വേണ്ടിട്ട് കൊടുക്കും.
അവ്ടെ എല്ലാ വീടുകളിലും കൊടുക്കോ അതോ
ആഹ് എട്ക്കണ വീട്ട്‌ല് ഒക്കെ കൊടുക്കും.
ആഹ് ഇവടെയും അങ്ങനെയാ യിരുന്നു ഒരു സമയം. പക്ഷെ കൊറേ വർഷങ്ങൾക്ക് മുൻപ് ഇപ്പൊ എനിക്ക് തോന്നുന്നെ ഇവ്ടെ കൊറേ ഏഹ് ഇത് ന് വേണ്ടി തന്നെ കൊറേ മെഷീന് അങ്ങൻത്തെ കടകള് അങ്ങനെയൊക്കെ വരും. അപ്പൊ പിന്നെ ഇവര് മെഷീനാ കുമ്പം പൈസ കൊറച്ച് കൊടുത്താ മതിയല്ലാ
ആഹ് ആഹ്
ഇത്ര ആൾക്കാർക്ക് കൊട്ക്ക്ണ പൈസ കൊട്ക്കണ്ടാ.
ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെയായിരിക്കും പ്പാ ആരും കൊണ്ട് വരൂ
ഓഹ് ഓഹ് ഓഹ് ഞങ്ങടെ ഇവ്ടെ യും പ്പഴും കൊണ്ട് വരും കേട്ടോ
ആഹ് ഇപ്പെഴും ആഹ് എത്ര എങ്ങെ അപ്പം അവ്ടോള്ള എല്ലാരും വാങ്ങിക്കോ അട്ത്തുള്ളവരെല്ലാവാരും അതാ കൊറച്ച പേര് മാത്രമാണോ?
എന്തോന്ന് ചക്കെ ചക്കെ എട്ത്ത് അമ്മളിങ്ങനെ വെ ആഹ് വെ
അത് എന്നെ. അത് എന്നെ അരിഞ്ഞു കൊടുക്കണം അപ്പം അവ്ടെ അട്ത്തുള്ള വീടുകളിലുള്ള എല്ലാവരും വാങ്ങിക്കോന്ന് ഇങ്ങനെ
ഓഹ് വാങ്ങിക്കും
ഉം കൂടുതലും ഇങ്ങൻ ത്തെ ആഹ് വീട്ടിലിരിക്കുമ്പം
അതെ അതെ ആഹ് വെട്ട്ന്ന പാടേ ഉള്ളൂ. ചെല ചക്കെ കളൊക്കെ ആകുമ്പം നല്ലതായിരിക്കും. പക്ഷെ ചെലതൊക്കെയാണെങ്കിലെ വീളെ ഇളകി പോലും വരൂല
ഉം ഉംഉം
ഉം
വേറെവെടടേങ്കിലും പോയിട്ടുണ്ടാ വേറെ എന്തെങ്കിലും ജോലിക്ക്
മനസ്സിലായില്ല
വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോന്ന് എന്ന് പറഞ്ഞ ഇതുപോലെ ചെറിയെറിയ
ഇല്ല അങ്ങനെ വേറെ ജോലിക്കൊന്നും ഞാൻ പോയിട്ടില്ല
ഉം
ദാ ഇപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ
അല്ല ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ എന്ന് പറഞ്ഞാ ഇപ്പം വീട്ടിലിരിക്കുന്ന ചെലൊരിപ്പം ക്രാഫ്റ്റ് തുണി തയ്ക്കിണ അങ്ങനെയൊക്കെ ഒണ്ടല്ലോ
ഞാൻ മുമ്പേ ആ എന്ന് വെച്ചാ കുറച്ച് നാളൊക്കെ ഈ പത്ത് ത്ത് എക്സാം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്കാണെങ്കി ഈ നമ്മളെ ഈ ചാർട്ടില്ലേ?
ആ
ആർട്ട് വെട്ടി ഓരോ ആ ക്രാഫ്റ്റെയ്യും അങ്ങനെ ഒരു മൈ ഇതുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കൊറേ ഞാൻ ചെയ്ത് ട്ടുണ്ട് ഈ വീട് പണിയൊക്കെ എൻ്റെ വീട് ഇപ്പോഴാണിങ്ങനെ ഇങ്ങനെ പൂശിയൊക്കെ ചെയ്തതാ ഈ പൂശുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ ചെയ്യുവാരുന്നു ചെയ്യുമ്പോഴത്തേക്ക് ഇതൊട്ടിക്കാൻ പറ്റൂല അങ്ങനെ ഈ കൊറ അങ്ങനെ കൊറ സാനങ്ങള് ഇങ്ങനെ അ തു ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിയൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാൻ പറ്റുവല്ലോ
ഉം ഉം ഡ്രീം കാച്ചർ അതേപോലെത്തെയാണ്
ഏ
ട്രീം കേച്ചർ അങ്ങനത്തെയാണോ?
ഡ്രീം ക്യാച്ചർ ഇല്ലേ ഇല്ല അതിപ്പം ട്രെൻഡിങ് അല്ലേ
അല്ല നേരത്തോട്ടേ ഇവിടെ എനിക്കറിയാന്നുള്ള ഒരു ഉണ്ടായിരുന്നോ?
അയ്യോ ഞൻ ഇ ഈ ഇന്നലെയും മെനഞ്ഞാന്നും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തയ പ്പോഴത്തേക്ക് ഇതുപലെ വന്ന് ഡ്രീംക്യാച്ചറെന്നും പറഞ്ഞിട്ട്
അല്ല നേരത്തെേ ഒണ്ട്
തെന്നെല്ലേ എന്റെ ഫീൽഡിലൊക്കെ കൊറെ കഴിഞ്ഞേന് ശേഷമാണ് ഇത് പറഞ്ഞെ അങ്ങനെ ഞാൻ ചെയ്യുവാരുന്നു കൊറേ നാള്
ക്കുവായിരുന്നോ?
ഇല്ലില്ലില്ല ഹെ പ്പൊ ഇല്ല ഇല്ല ഇപ്പം ഞാനിങ്ങനെ ചെയ്ത് കണ്ട് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിലെ ആന്റി ഇതുപോലെ ആം വേണോന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തേനെ തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ട് പൈസക്കൊന്നുഅല്ല അല്ലാതെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നേ ക്കെ പ വീട് പണി ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ആം എ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊറത്ത് വെക്കോല്ലോ അങ്ങനെ ആസ് ഈ വീട് പണി സ നടന്ന സമയത്ത് മഴയെ ക്കേരുന്നു അങ്ങനെല്ലാം ആ അങ്ങനെ ചിത്തയായി പോയി പിന്നെ അതിലോട്ടങ്ങ് പോയില്ല. പിന്നെ എടക്ക് ഏ അത് ഇതുപോലെ കമ്മലൊക്കെ ഒണ്ടാക്കുവാരുന്നു.
ഉം മറ്റേ ഒരു പേപ്പർ അതാണ്
പേപ്പ്‌ പേപ്പറിന്റെ ഞാ പണ്ടുണ്ട് ഈ പഠിക്ക്‌ണ സമയത്ത് ഇതുപോലെ ക് ഇത് ട്രെൻഡിങ് ആയിരുന്നപ്പപ്പോ ആ സമയത്ത്. ഏഹ് ചെറിയജുമുക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കൊയിരുന്നു അല്ലാതെ ഇപ്പംമറ്റെഇങ്ങനെ സ്റ്റോണൊക്കെവെച്ചിട്ടേ
ആഹ് മൻസ്സിലായി മൻസ്സിലായി
ആഹ് പിന്നേയ് എന്റെഅനിയത്തി വീട്ടില് തയ്ക്ക്യുംകേട്ടോ അപ്പഴത്തേക്കും ആഹ് അതിനെഇങ്ങനെ അവളിങ്ങനെപറഞ്ഞരും എങ്ങനേണ് മുത്ത് വെക്കണത് ആ അപ്പോഴത്തേക്ക് അവള് പറഞ്ഞര്ണപോലെ ഞാഇങ്ങനെ മുത്തൊക്കെഇങ്ങനെവെക്ക്യും
അഹ്ആഹ്
സൈഡായിട്ട്ങ്ങനേണ് ചെയ്തോണ്ടിരുന്നെ
അല്ല ഇത്കൊറോണ ഇത്കൊറോണ സമയല്ലേ അത്ക്രാഫ്റ്റ്ചെയ്തോണ്ട്ന്ന
കൊറോണസമയല്ല അതിന് മുമ്പോരു സമയം എക്സാംമൊക്ക ആ കൊറോണസമയംതന്നെ കൊറോണടൈമില്ലെന്നേ ഉം ആ ടൈമിലാണ് ചെയ്തോണ്ടിരുന്നു
ഞാനും അങ്ങനെയായിരുന്നു കൊറോണ ടൈമിലാണ് ഒര് ഒരു എന്തര് ഒര് ഗ്ലോബുണ്ടല്ലേ സ്നോഗ്ലോബ്പോലെ ഒരുസംഭവം
ആഹ് ആഹ് അഹ്
ആഹ് അത്ഈമറ്റേ യൂറ്റൂബില്കണ്ട്ട്ട് ബൾബിന്റെ ബൾബ് ഇങ്ങനെപൊട്ടിച്ച് അതിന്റെ അക ത്തുള്ളസമ്മോളൊല്ലാംഎടുത്ത്അകത് ഇങ്ങനെവെച്ച് അതിന്റെഗ്ലിസറ് ലിസർനൊക്ക ഉപയോഗിച്ചിങ് അങ്ങനെ ഒരുസംഭവം ചെയ്യായിരുന്നേ ഞാൻ
ആഹആഹ്ആഹ്
അതും നീപറഞ്ഞപോലെതന്നെ പൈസക്കയാളിലെ ചുമ്മാചെയ്തപ്പോ ഒരുചേച്ചിതേപോലെ കൊള്ളാന്നറഞ്ഞ് വാങ്ങിച്ചോണ്ടുപോയി അയിന് ശേഷം ഒന്നും അങ്ങോട്ട് ആഹ് ഉണ്ടാക്കിവെച്ച് അങ്ങനെ പിന്നെആസമയം ആസമയം ഫോനൊന്നുഇല്ലാത്തൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തോണ്ട് നടക്കും ആസമയംഎന്തോ പിന്നേ ഒരീമ
പിന്നെ എന്റെ അനിയത്തി ന ആഹ് എന്താ
അത് ഞാൻഉദ്ദേശിച്ചത് മറ്റേഒരു വെളക്ക്പോലൊരുസംഭവം അലാവുദീന്റെ ഒരുവിളക്കൊലൊര് സംഭവം പേപ്പറോൺത്തങ്ങനെ കണ്ടപറിം
ആഹ് ആഹ്
ഫനുംഇത്പോലെ ബിസ്റ്റ്ണസ് ഒന്നും അല്ല ചുമ്മയിരുന്നുണ്ടാക്കും ആര് വാങ്ങിക്ക്യാൻ അങ്ങനെയൊന്നുവങ്ങിക്ക്യൂല ആരിബടെ
ഈ എന്റെഅനിയത്തി പിന്നെ ഈ ഐസ്ക്രീമുണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ ബോള് അതില് കട്ടെയ്ത് റോസപൂവാക്കരുത്
ആഹ് അ
ആഹ്അങ്ങനെ അങ്ങനെ അത് ക ഇങ്ങനെ ഇങ്ങനെചെയ്ത് വെച്ചിരിക്ക്‌ന്നകണ്ട് കുറെ പേര്അങ്ങനെഅത് പൈസക്കെല്ലാം അങ്ങനെവാങ്ങിക്കൊണ്ട്പോയി ആഹ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു
ക്ഷേ എന്ത്‌ അഹ്ചോയ്ക്യാമറന്നു
ആഹ് ഇതൊക്കെന്നമ്മളേ ഇതൊക്കെനമ്മള്കാൺണേ എന്തന്നന്നാ ദ്രുവവൈതം യൂറ്റൂബിലാണ്നമ്മളിതുപോലെകാൺണേ ആ ഒര് ക്രൈസ് വന്നിട്ട് അവളങ്ങനെചെയ്യും
ചെയ്യും ആഹ് ആസമയംഫോൺഉണ്ടെങ്കിലും ഇത്ര നമ്മള് യൂസെയ്യാറില്ല ന്നറഞ്ഞ വെളീലെറങ്ങിട്ട് നടന്ന്
അതെ അതെ പിന്നെ ഈ കൊറോണടൈമന്ന് പറയുമ്പോ നമുക്ക് വെളിലെറങ്ങാനുംപറ്റത്തില്ല അയ്യോസ് സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ അല്ലേ
ആ മാസ്ക് എല്ലാം ഉണ്ടായിരുന്നല്ലോ മാസ്ക്
എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ മാസ് ക്ക് ആദ്യമൊക്കെ വെച്ചപ്പം ഉം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
പിന്നെ പഠിച്
ആ
ചിലവർക്കെ ചിലവര് ഈ കൊറോണ കഴിഞ്ഞിട്ടും മാസ്ക് വയ്ക്കുവായിരുന്നു
അതെ അതെ അതെ
ഈ ഈ ചിലവർക്ക് ഈ മൊഖം കാണിക്കാനൊക്കെ ചിലവർക്ക് മടിയാണ് അപ്പൊ അവർ ഇതൊക്കെ പയ്യെ കാര്യായിരുന്നു. അവരാണെങ്കിൽ ഇതൊന്നും വെട്ടില്ല പിന്നെ
ആഹ് ആഹ്
അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെ അപ്പം വെളിയില്
തോന്നുന്നു നമ്മളെ സ്കില്ലിനെ കുറച്ചൂടെ ആ നമുക്കെന്നെ തിരിച്ചറിയാൻ പറ്റിയ ഒരു സമയയാന്നില്ലേ
കൊറേ സമയം ഉമ്മ അങ്ങെനെ തന്നെ
അതെ അതെ
അല്ലെങ്കി അല്ലെങ്കിലാണെങ്കിൽ വീട്ടിൽ നിന്നാലും വെ വെക്കേഷന് വീട്ടിനിന്നാല് എ ന്തങ്കിലും പഠിക്കാൻ പോണം ഇതിന് പോണം അങ്ങനെയായിട്ട് അതാണ് എനിക്ക് ഫുള്ള് ഫ്രീ ആയോണ്ട് അങ്ങനെ
അതെ അതെ അങ്ങനെയാണ് കുറേ പേർ ഇങ്ങനെ ഈ യൂട്യൂബില് വ്ളോഗ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങിയത്
തൊടങ്ങി അതിലൂടെ അതിലൂടെ കൊറേ പേര് രക്ഷപ്പെട്ട്
ആഹ് ആഹ് ആഹ് പിന്നെ ഞാൻ ഈ റീസന്റ് ആയി ട്ട്ചെയ്ത് മറ്റേ നമ്മള് ഈ റിബ്ബണ് ഇല്ലേ
ആഹ്
റിബൺ സാറ്റേൺ റിബൺ വെച്ചിട്ട് ഇങ്ങനെ റോസപ്പൂ ഇണ്ടാക്കി ബൊക്കെ ആയിട്ട്
ആഹ് മനസിലായി അത് എങ്ങനെ വിൽക്കാനാണോ
അല്ല ഞാ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ അത് ഉം ആ ഉംനമ്മള് ഈ മെറ്റീരിയൽസ് അതിറെ മെറ്റീരിയൽസ് വാങ്ങണയിന്ന് നല്ലൊരു പൈസയാകും കേട്ടോ നമ്മളെ കയ്യീന്ന് പോവും ഇപ്പൊ നമ്മളൊരു ബിസിനസ്‌ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ബൾക്കാ ആയിട്ട് എടുക്കുമ്പഴത്തേക്ക് ആ ആ ഒരു എമൗണ്ട് അങ്ങ് ഇപ്പൊ ഒരാക്ക് ഉം കസ്റ്റമൈസ് ചെയ്യാണെങ്കി അവര് പൈസ ഇങ്ങോട്ട് തരോല്ലോ
തരും ഉം നമ്മള് ആ പൈസ എടുത്ത് വാങ്ങിക്കും